ആ കേക്കുന്നു
കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്.
ആഹ് ആഹ ആഹ് ആഹ.
ഉം എന്തോണ്ട് വിശേഷം? സുഖം സുഖം.
ഓ വിശേഷ ശേഷംന്ന് പറയാനൊന്നുല്ല. ഇന്ന് മഴേക്കെ ഒന്ന് മാറി. നല്ല കാലാവസ്ഥ നിക്ക്ന്ന്.
നല്ല കാലാവസ്ഥയായിട്ട് നിൽക്കുന്നല്ല്യോ.
ആഹ് അതെ അതെ. ആ അവിടെ എന്തോണ്ട് വിശേഷം?
ഇവിടെ സുഖം, സന്തോഷം.
കഴിച്ചോ? ആഹാരമൊക്കെ കഴിച്ചോ?
ആഹാര എല്ലാം കഴിച്ചു. അവിടോ?
ആ ഇവിടെ ഞാനും കഴിച്ചു. ആ വീട്ടിലാരുണ്ട്?
വീട്ടില് ആ അമ്മയുണ്ട്, പപ്പയുണ്ട് എല്ലാരും ഉണ്ട്. അവിടോ?
ഇവിടെ മക്കളൊക്കെയുണ്ട്.
ആഹ് ആഹ അവരൊക്കെ എന്ത് ചെയ്യുന്ന്?
അവര് കല്ല്യാണം കഴിച്ച് കൊണ്ടുപോയോരാ. അങ്ങനെ ഒരാള് ഏഹ് അവരുടെ വീട് പണി നടക്കുന്നൊണ്ട് ഇവിടെ വന്നിക്കുന്ന്.
ആഹ് ആഹ.
ആ അങ്ങനെ അങ്ങനെ നിക്കുന്നെ
ഉമ്
ആ കല്യാണം കഴിച്ചതാ ണോ മക്കളൊക്കെ ഉണ്ടാ
ഇല്ലില്ല ഞാൻ പഠിച്ചോണ്ടൊക്കെ ഇരിക്കുവാ
പഠിച്ചോണ്ടിരിക്കു എന്തന്നാ പഠി ക്ക് ന്ന്
ഞാനിപ്പം ഡിഗ്രി ആയിരുന്നു ഡിഗ്രിയൊക്കെ കഴിഞ്ഞു
ആഹ് ഇ പ്പൊ പിന്നെ എന്തിനാ പോണ്?
ഇപ്പൊ ഒന്നിനും പോന്നി ല്ല
ആഹ് ആ അങ്ങ ന്നി എന്താ പരിപാടി?
ഇനി എന്തെങ്കിലും പഠിക്കാൻ നോക്കണം
ആ തുടർന്ന് പഠിക്കുന്നാലല്ലോ നോക്കുന്നോ
ആ അതൊക്കെ നോക്കണം ഇനി പി എസ് സി ഡെ ഒക്കെ നോക്കണം
ആ ഹ് ആ എന്തുവായിരുന്നു പഠിച്ചത് ഏത് വിഷയം
ഞാൻ ബി എ ഹിസ്റ്ററി ആയിര് ന്നു
ഹിസ്റ്ററി ആഹ് ആ ആഹ് ആ ഹിസ്റ്ററിയെ എടുത്തവർ വി എസ് സിഎഴുതിയ എളുപ്പം കിട്ടൂല്ലേ?
ഉം ഉം ഉം
ഞങ്ങള് ഇവിടെ പിന്നെ എടുത്തൊരു ഹിസ്റ്ററിക്കാർക്കൊക്കെ എളുപ്പം കിട്ടി ഹിസ്റ്ററി എടുത്ത മൂന്നാല് ആഹ് ഹിസ്റ്ററി എടുത്ത മൂന്നാല് പിള്ളേർക്ക് എളുപ്പം എളുപ്പം ജോലി കിട്ടി ആ സമയം ഇവിടെയൊക്കെ ഫിസിക്സ് ഒക്കെ എടുത്തോരെടുത്തും കൊണ്ട് ഇവിടെ ഇരിക്കിയ ആഹ് ആ ഹിസ്റ്ററി എടു ഞങ്ങളെവിടെ മൂന്നാല് പിള്ളേർക്ക് എളു ളുപ്പം കിട്ടിയത് അവർക്ക് അവനെ എളുപ്പം ജോലി കിട്ടി
ജോലി കിട്ടി ആഹ് ആഹ് ആ ആ അതങ്ങനെ ഓരോ ഓരോന്ന് പഠിച്ച് ഓരോ മേഖലാപരമായിട്ടുള്ളത് കിട്ടും
ആഹ് ആഹ് ആ
ഉം ഉം
അല്ല അ ന്നെ ഇതാകുമ്പം കൊറെ വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും നെ കുറിച്ചും പിന്നെ ഇംഗ്ലീഷിനെ കുറിച്ചും ഒക്കെ എല്ലാ ധാരണയുണ്ട് പിന്നെ മാക് സും കൂടി ഇച്ചിരി ഷോർട്ട് കട്ട് മെത്തേഡ് ഒക്കെ പഠിച്ചാ മതി
ആഹ്
മാക്സിം കൂടിച്ചിരി ഷോർട്ട് കട്ട് മെത്തേഡ് അത വിടെങ്കിലും പോയി പഠിക്കണം എന്നാ ല്ലെ
മാക് സൊ ക്കെ പഠിക്കണം ഇങ്ങനത്തെ ട്രിക്കും കാര്യങ്ങളെ ക്കെ ഉണ്ട്
ആ ട്രിക്കും കാര്യങ്ങളും പക്ഷെ ഇവർക്ക് മാത് സി ന്റെ ട്രിക്കും കാര്യങ്ങളും ഫിസിക്സ് ന്നെ ജി എ അങ്ങനെയുള്ള എല്ലാം ചെയ്യും ഹിസ്റ്ററിയെ കുറിച്ച് പോക യാതൊരു വിവരവും ല ഉം അതാ ഞാൻ പറഞ്ഞെ അന്നേ ഹിസ്റ്ററി പഠിച്ചവരൊക്കെ ഇവിടെ ഇ വർ അതിലാണ് കുരുങ്ങുന്നത്
ഉം ഉം ഉം
എത്ര പഠിച്ചാലും ആ ഹിസ്റ്ററി അവരെ തലയിലോട്ട് കേറുന്നില്ല
കേറുന്നില്ല ആഹ് ആ
ഏത് പരീക്ഷ എഴുതിയാലും മാത് സി നൊക്കെ അവര് ഫുള്ള് മേടിക്കും ജി എക്കൊക്കെ ഫുള്ള് മേടിക്കും ആഹ് ആ ഇംഗ്ലീഷിന് കൊഴപ്പൊന്നുംല്ലേന്ന കായ് വർക്ക ആഹ് ഇല്ല ഇല്ല ഇപ്പ ഇല്ല ഇപ്പൊഇല്ല മുമ്പുണ്ടായിരുന്ന് മുമ്പുണ്ടായിരുന്ന്. പിള്ളാരെയൊക്കെ ഞാൻ തന്നെ പഠിപ്പിച്ചത് പക്ഷെ ഇപ്പൊ പിന്നെ അങ്ങ്, അങ്ങ് എന്തോ കളഞ്ഞ് ഇപ്പോ അങ്ങ് കളഞ്ഞെന്ന് വെച്ചാ എല്ലാടോം ട്യൂഷനാ.
ആഹ് വീട്ടിതന്നെ ആളുണ്ടല്ലോ പിന്നെ എന്തിനാ പൊറത്തു പോയി പഠിക്കുന്നെ? ആഹ്
ആഹ് അത് കാരണം പിന്നെ ട്യൂഷനൊന്നുല്ലപ്പോ ആഹ് ഉം അങ്ങനെ ഇവര് ഡിഗ്രി കഴിഞ്ഞതാ ഡിഗ്രി കഴിഞ്ഞ ബി എസ് ആഹ് ഫിസിക്സ് കഴിഞ്ഞതാ അവര് ഉം, ഉം പിജി ആഹ് പി എസ് സി നോക്കിക്കൊണ്ടിരിക്ക ഞാൻ പറഞ്ഞില്ലേ പി എസ് സി അവര് എഴു ന്നുണ്ട് പക്ഷെ അവര് ഈ ഹിസ്റ്ററിക്കകത്ത് അവര് കിടന്ന് തപ്പി കറങ്ങി കുരുങ്ങിയ
അത് പുസ്തകമൊക്കെ ഉണ്ടല്ലോ അതിന്റെ.
അവർക്ക് അത് വായിച്ച അവര് പറയുന്നെ അവരെമണ്ടക്ക് ഇരിക്കുന്നില്ലെന്ന്.
ആഹ്, ആഹ് എല്ലാത്തിനേ പറ്റിയും ചോദിക്കുവേ. ആകാശന്നീലുള്ള എല്ലാത്തിനെ പറ്റിയും ചോദിക്കും ജനറൽ നോളെജാ.
ആഹ് അന്നരം ഈ അല്ല ഈ ഹിസ്റ്ററി മെയിന്എടുത്ത് പഠിക്കുന്നവര് എങ്ങനാ ഹിസ്റ്ററി എക്കണോമിക്സ് സബ്ബായിട്ട് പഠിക്ക.
ആഹ് എന്തായാലും ഒരു ബേസിക് നോളെജ് എല്ലാരുംപറയും ഒരു ഫാ വാണന്നൊരു ഭാഗ്യം പക്ഷെ ആഹ് നമ്മക്ക് പിന്നെ അത് നമ്മള് ഒരു പരിധി വരെ നമ്മക്ക് ഒരു നോളെജ് വേണം എങ്കി എങ്കിലെ നമ്മള് എത്തിപ്പെടത്തൊളൂ വിജയത്തില്.
ആഹ്, ആഹ്, ഏഹ്, ആഹ്, ആഹ്, ആഹ് ആഹ് ആഹ് എനി അവരുടെ ഭാഗ്യം പോലെ വരട്ടെ.
ആഹ് പിന്നെ അത് തന്നെ നമ്മള് ഇപ്പൊ ഒരു മുറി പേപ്പറാണെങ്കിലും കണ്ടുന്നതും കിട്ടുന്നതും എല്ലാം എടുത്തങ്ങ് വായിക്കണം.
ആഹ് വായിക്കണന്നൊക്കെ പറയും പക്ഷെ ആ ഈ ഇവർ ഇങ്ങനൊള്ള കുഴപ്പത്തില ഇരിക്കുന്നത്.
ക്കെ വരുന്നതേ അന്നേരം, അന്നേരം ഒരുപത്രോം വെറുതെ കളയരുത്. പ പത്രങ്ങളും കണ്ട പുസ്തകങ്ങളും എല്ലാം എടുത് ത്തങ്ങ് വായിക്കണം എല്ലാത്തിനകത്തിന്നും അറിവ് കിട്ടുവല്ലോ?
ആഹ് വായിച്ചഇങ്ങനെകിട്ടും പിന്നെ അത്, അത് മാത്ര മാത്രല്ല ഇപ്പൊ എല്ലാ പ്രസിദ്ധീകരണങ്ങളും അപ്ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാംപ്രസ് പ്രസിദ്ധീകരിച്ച് വരിയല്ലേ?
ഉം, ഉം, ഉം അതെ, അതെ ആന്ന് ആന്ന്.
ഉം അന്നരം ആഹ് അന്നരം കിട്ടും പക്ഷെ ഇവര് ഇതിനകത്ത് കൊഴയ. ആഹ് ആഹ്
പാടാ
ആഹ് അതാ പാടാ അത്. ഞാൻ പഠിച്ചത് എക്കണോമിക്സ് ആയിരുന്നു മെയിൻഎടുത്ത് പഠിച്ചത.
ബി എ ആണോ?
ബി എ ആഹ് എക്കനാമിക്സ് എടുത്ത് പഠിച്ചതാ. ആഹ് ഓഹ് തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യോന്നും ന്ന മ്മളെ വീട്ടിലില്ലായിരുന്നു അന്ന്.
ആഹ് ആഹ്
തുടർന്നഅങ്ങോട്ട് പഠിക്കു തെക്കെ ഒരു സാഹചര്യം അമ്മക്ക് ഇല്ലായിരുന്നു അമ്മേ അച്ഛനൊക്കെ വളരെ ചെറു നേര് ത്തെ മരിച്ചു പിന്നെ ആരുടെങ്കിലും ഹെൽപ്പ് കൊണ്ട് അത്രേം കേറിവന്ന് അത്രേം കേറിവന്നു പിന്നെതുടർന്നും പഠിക്കൻന്നൊന്നും നോക്കീല.
ഇ നോക്കുന്നത്
ബി എസ് സി ഫിസിക്സ്
അല്ല എന്ത് കഴിഞ്ഞിട്ടാ ഇപ്പൊ നോക്കുന്നേ
അത് തന്നെ ബി എസ് സി ബി എസ് സി
ആഹ് ആഹ് ആഹ് ബി എസ് സി
ഫിസിക്സ് മൈൻ എടുത്തോടിച്ച ഉം ഉം ആഹ് ആഹ് അന്നും തലയില്ലന്ന് പറയാക്കത്തില്ല മൂന്നാ റാങ്കിൽ ഇറങ്ങിയവരാ
ഓ പിന്നെ അതൊക്കെ പഠിക്കണെങ്കി
ആഹ് അതാ ആ മൂന്നാറാ ഫിസിക്സ് പഠിച്ച് ഇറങ്ങിയവർക്ക് ഹിസ്റ്ററി പഠിക്കാൻ വയ്യ
വറ്റത്തിനെ വയ്യ ആഹ് ആഹ് ആഹ്
ആ പറ്റുന്നില്ല അവർക്ക് പിന്നെ ഇപ്പൊ അവരും മെനക്കെട്ട് കടിച്ചു പിടിക്കുന്നുണ്ട് ആഹ് അപ്പൊ നല്ല പിടുത്തം പിടിക്കയാ അവരക്ക് എങ്ങനെങ്കിലും ഒന്നും കേറി പറ്റണ്ടേ ജോലി ഇല്ലാതിരിക്കുന്നവര സ്ഥയെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ വയ്യ് ഇരുന്ന അങ്ങനെ പോയി അ അമ്മക്കൊന്ന് കേടി ചെയ്തു തരാനോ അങ്ങനെയൊന്നും ആരു ഇല്ലായിരുന്നു
ആഹ് ആഹ്
അല്ലെങ്കി ഇന്ന ഇത് കഴിഞ്ഞിട്ട് ഇന്നത് പോയാൽ നല്ലതായിരിക്കും എന്ന് പറയാനന്ന നമ്മുക്ക് ആരും ഇല്ലായിരുന്നു താനും നമ്മള ഇങ്ങനെ ഓരോന്നന്ന് എഴുതിട്ട് ള്വടുന്ന് അതിന് വരുന്ന് അതി കേയറി പോന്ന്
ല്ലായിരുന്നു
ഇല്ല ഗൈഡ് ചെയ്യുക ആരും ഇല്ലായിരുന്നു ഗൈഡ് ചെയ്ത ഇത് കഴിഞ്ഞിട്ട് അന്ന് ഇതുപോലെ ഒരു നല്ല പുസ്തകങ്ങൾ കിട്ടിയെങ്കിൽ പോലെ നമ്മൾ പടിച്ചു കേറിയഞ്ഞേ കയറിയ അന്നേരം നമ്മ അങ് വെറുെ വീട്ടിൽ നിക്കക്കിയല്ലേ സമയം വെറുതെ കളഞ്ഞു അന്നേരം ഈ കിട്ടുന്നത് പോലെ പത്രം വരുത്താൻ എങ്ങാണ്ട അമ്മക്കെ എങ്ങണ്ടാ കാശാ എന്തെങ്കിലുമോക്കെ ഇരിക്കുന്ന അന്നേര എവിടെയെങ്കിലും പോന്ന് പിന്നെ ഇന്നത്തെ ആണ ഈ പിന്നെ മൊബൈലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരോട്ട് വീട്ടിൽ പോയരു ചർച്ച ചെയ്യാം പക്ഷെ അന്നൊക്കെ എനിക്കാണെങ്കേ ഈ പി എസ് സിക്ക് കോച്ചിങ്ങ് കൊടുക്കുന്നു എന്ന് പോലും അറിഞ്ഞുകൂടാരുന്നു വിശ്വസിക്ക ആഹ് അത്രക്കും ഒരു അറിവില്ലാത്ത ഒരു സമയമായിരുന്നു പി എസ് സിക്ക് നമ്മുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും എവിടെയെങ്കിലും അത കഴിഞ്ഞാൽ എവിടെങ്കിലും പോയി തപ്പി ആരെങ്കിലും കാലും കയ്യും പിടിച്ചെങ്കിലും ഞാൻ പോയേനായിരുന്നു ആക്ഷെ പറഞ്ഞു തരാ അതിന്റെ ഖേദം എനിക്ക് ഇതുവരെ തീർന്നിട്ടില്ല പിന്നെ ഞാൻ ഡ്യുഷനോക്കെ എടുത്ത് പൈസയൊക്കെ ഉണ്ടാക്കി
ഉം ഉം
ട്യൂഷൻ എടുത്ത് പിന്നെ ആടിനെ പശുവ് അങ്ങനെയൊക്കെ വളത്തിയൊക്കെയാ കാര്യങ്ങളൊക്കെ പോയി പക്ഷെ നമ്മടെ കല്യാണം ആഹ്
ഇപ്പൊ ഒരു ഇതാവുമ്പോ ആ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് നടക്കും
ആഹ് കല്ല്യാണം ഒക്കെ കഴിച്ച് കൊണ്ടുപോയതിനകത്തൊക്കെ അടിപൊളി ജീവിതവാരുന്ന് അതിലൊന്നും കുഴ ഇപ്പൊ ഇല്ല പക്ഷെ ഇപ്പ ആള് മരിച്ചിട്ട് എട്ട് വർഷമായി വയ്യാതെ കെടന്ന് ആ വയ്യാതാരുന്ന് അങ്ങനങ്ങ് മരിച്ച്
ആഹ് ആഹ്
ആഹ് അന്നേര അത് ഒ ഉള്ള പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അടിപൊളി ജീവിതമായിരുന്നു ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ല മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നേ ആഹാരം ഇല്ലാതെയും വസ്ത്രം ഇല്ലാതെയും ഒക്കെ നമ്മള് കിടന്ന് ഒരെണ്ണം ത ന്നേ കഴുകി കഴുകി കോളേജിലൊക്കെ പോ ആ കഴുകി കഴുകി കോളേജിൽ പോകുമ്പോഴൊക്കെ ഒന്ന് തന്നെ ഇ പേര് ഈ സീസണൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതല് ബുദ്ധിമുട്ടുന്നത് കാര്യം വന്ന ഓ നനഞ്ഞ് കൊഴഞ്ഞ് വരുന്നതിനെ ഒന്നും കഴിവാതെ ഇടാനൊക്കത്തില്ല കഴുകിയാ ഉണങ്ങത്തില്ല അങ്ങനെ ഉണങ്ങാതെ കോളേജിൽ പോവാതിരുന്നിട്ടുണ്ട് പക്ഷെ അന്നേരം നമുക്ക് ആ അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു പ ക്ഷെ നമ്മക്ക് ഇന്നാണെങ്കി ഈ പിള്ളേർക്കെ ഈ ഉണ്ടായിരുന്നു ആഹ് അന്നേരം ആ അന്നേരം ഇതേ സീസനാണെങ്കിൽ പറ്റത്തില്ല
ഏ ഏ
ഈ സീസണൊക്കെ ഈ മഴ പോലെ ആണെങ്കിൽ നമുക്ക് കഴുകി ഇടാൻ പറ്റത്തില്ല ആഹ് അങ്ങനെയൊക്കെ ആഹ് അങ്ങനെയൊക്കെ നമ്മളൊരു നമ്മളെ അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടത്തിലാ നമ്മളൊക്കെ പഠിച്ചത് ഞാനൊക്കെ പഠിച്ച് പോയത്
പഠിച്ച അന്നത്തെ കാലം ഉം
അന്നത്തെ കാലം അന്നേരം പിന്നെ ഇന്നിപ്പം ഉം ഉം ആ അതാ ഞങ്ങളുടെ കാലഘട്ടമാണ് ഏറ്റവും നല്ലത് കാര്യം ഇല്ലായ്മയുടെ വിഷമവും ഇപ്പം ഉള്ളതിന്റെ സന്തോഷവും എല്ലാം ഞങ്ങൾ അനുഭവിക്കുന്നു
ഇപ്പഴത്തെ തല ഇപ്പഴത്തെ ആ ൾക്കാരും അതൊക്കെ അനുഭവിക്കണം എന്താണ് പണ്ടത്തെ അവസ്ഥ
ആഹ് അത് അവർക്ക് മനസ്സിലാവത്തില്ല അത് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മന മനസ്സിലാവത്തില്ല അന്നേരം ലൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും ഞങ്ങള് തന്നെ കാര്യം ഇല്ലായ്മയുടെ പടുകുഴി പടുകുഴിയിൽ കിടന്നിട്ട് പിന്നെ കല്യാണം ഒക്കെ കഴിച്ചോണ്ട് വന്നപ്പം പിന്നെ ആ നമ്മളാ ജീവിച്ച രീതി വെച്ച് രാജകീയ ജീവിതം
ആണ് ആണ്
രാജകീയ ജീവിതം കിട്ടി അങ്ങനെ ര ണ്ടും ഞങ്ങള് അനുഭവിച്ചു ഞാൻ എപ്പഴും പിള്ളേരുടെ അടുത്ത് പറയും ഞങ്ങടെ കാലഘട്ടമായിരുന്നു നല്ലതെന്ന് എന്നിട്ട് ചിലപ്പം ഈ ഓരോ ഈ പ്രഭാഷണം നടത്തുന്നവരൊക്കെ പറയൂലോ അവരുടെ കാലഘട്ടം അവരെ ജീവിച്ച കാലഘട്ടത്തെ പറ്റി ഇല്ലായ്മയും ഒരെണ്ണം ഇങ്ങനെ കഴുകി ഇട്ടോണ്ട് പോയതും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമ്മളാരിക്കൂന്നാ പറയുന്നേ
ഉം
ഇത് ശരിക്കും നമ്മടെ കാര്യം എങ്ങാനും ആണോ അവര് പറയുന്നേന്ന് തോന്നും അന്നേരം മിക്കവാ അന്നേരം ഒ ഒട്ട് മിക്ക നേതാക്കന്മാര് പോലും നമ്മടെ അനുഭവി
സമയമായി കേട്ടോ സമയമായി
ഉ ആ ഉ ആഹ് ശരി ശരി എങ്കി പിന്നെ വിളിക്കാ ആഹ് ങ്ങ്യോട്ട് വിളി